ഹലോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡൊക്കെ ആ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പങ്ങനെ എല്ലാം ഉറങ്ങാനന്നും ആയിട്ടില്ല
ആഹ് പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് എന്തെലും പുതിയ പരിപാടികളൊക്കെ പ്ലാനിട്ടീന്നോ
ആഹ് പുതിയ പ്ലാൻ പറഞ്ഞാ ലൊക്കേഷൻ ആയിട്ട് ങ്ങൾ ടൂറൊക്കെ പോകണംന്നൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ടൂറൊക്കെ പോയിരുന്നു
ആഹ് എങ്ങനെ അടിച്ചു പൊളിച്ചോ
ആഹ് അടിച്ചു പളിച്ചോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട
ആഹ്
ആസഞ്ചോം ചെയ്യാലോ അവർക്ക് വീട്ടിലങ്ങന പിന്നെ പാർക്കിലൊക്കെ പോയി
കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തേല് പോകണാല്ലോ കൂടുതല് ഇഷ്
ആഹ് വെള്ളത്തിക്കെ വെള്ളത്തില് അയ്ല് ആ ഒള്ളത് പുള്ളിക്കാരൻ
ആഹ്
പിന്നെ
പിന്നെ വേ ആഹ് അതേപോലെ പിന്നെ എങ്ങനെക്കേണ്
കണ്ടോ
ആ ഇണ്ട് പിന്നെ പിന്നെ അലക്കത്തു നിന്നൊക്കെ കിട്ടല്ണ്ട് ഞങ്ങള്ടെ ഇണ്ടായിരുന്നു പിന്നെ പിന്നെ വീട പണിന്തൊക്കെ ആയപ്പഴേ അപ്പൊ ആ ഒരു സ്ഥലത്ത് വീട് വെക്കണ ആ ഒരു സ്ഥലത്ത് തന്നെ ആയപ്പോ പിന്നെ അവസാനായപ്പോ അത് മുറിച്ചു ഇപ്പൊ വേറെ തൈ വെച്ചിട്ടുണ്ട് അപ്പ ഇങ്ങനെ നമ്മ
വീട്ടില് കുറെ പച്ചക്കറികൊക്കെ നടണല്ലേ നമ്മള ആവശ്യത്തിന് അതക്കൊരു രസാണ് കാണാനും രസാണ് പിന്നെ തയ്ക്കാന് നല്ലൊരു നല്ലൊരു തയ്ക്കയും ചെയ്യാ
വെഷ അല്ലാത്തത് കഴിക്കാലോ
വിഷല്ലാത്തത് കയിക്കാം
പിന്നെ നമ്മുക്കിപ്പ ചെറിയ ചെറിയ പകുതിസം നമ്മള് ഉപയോഗിക്കണ പിന്നെ നമുക്ക് നമ്മള അടുക്കള തോട്ടം നിറയണ മാതിരി ചെയ്താലേ നമ്മളും അട് അടുക്കള ഭാഗത്ത് അല്ലെങ്കില് ആഹ് ആവശ്യല്ല ഉം അങ്ങാടറ്റതൊക്കെ പിന്നെ അധികപ്പ ഈ പൊ ഇന്നലേ ഇരുന്നതല്ലേ ഫുള്ള് വിഷട്ടതാണ്
ആഹ്
ആഹ് ഓരോ കുരുടാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേയ്. ഭയങ്കര വെഷാണ് അതൊക്കെ ഇന്നാലും നമ്മള് എത്ര അറിഞ്ഞാലും അതെന്നെ പോയി വാങ്ങ ങ്ങ ഭയങ്കര മടിയാണല്ലേ ഞമ്മള ആൾക്കാര് ഞമ്മളെ മലയാളിസിനൊക്കെ പോയികഴിക്കാനും പോയി വാങ്ങാനും ഒക്കെല്ലേ ഇഷ്ട്ടൊള്ളു അല്ലാതെ പണിയെട്ത് ത്തിട്ട് പിന്നെ ഏഹ് കൃഷി ചെയ്ത്ങ്ങാണ്ട് ഫുഡ് ഇണ്ടാക്കാനൊന്നും
ആഹ് ഇപ്പത്തെ കാല്ത്ത് ഞമ്മള് പണ്ടത്തെ കാലത്തൊക്കെണെങ്കില് എല്ലാർക്കും അത് അതൊരു അങ്ങെനൊരു
ആഹ് അതെന്നെ ആഹ് ആണ്. ത്തെ ആൾക്കാർക്ക് മടിയില്ല അവര് ആഹ് ഫുള്ള് പണിയെടുത്ത് കൃഷി ചെയ്ത് മേല് അനങ്ങിവിയർത്ത് പണിയെടുത്ത് ട്ട് ഒക്കെല്ലെ ഇണ്ടാക്കല് അവർക്ക് ആരോഗ്യോണ്ട് അസുഖങ്ങളില്ല.
ആരോഗ്യണ്ട് ഇതുണ്ട് ആരോഗ്യം ദീർഘായുസൊ
വെഷള്ളത് കഴ് ക്കാ അസുഖംവെരാ നേരെല്ലാ പൈസിം ഹോസ്പിറ്റലില് കൊണ്ടോയ് കൊട്ക്കാ. അതല്ലേ ഇപ്പത്തെ ട്രെന്റ് ഇങ്ങനെ കൃഷി ഇണ്ടാക്കാനൊക്കെ ഇഷ്ട്ടാണോ?
ആഹ് ഇഷ്ട്ടാണ് ഇൻക്ക് നല്ല ഇഷ്ട്ട കൃഷി ഇണ്ടാക്ക്ണെ ഞാൻ ഇനി ഓരോ മഴയേമ്പോളും തയ്യൊക്കെകിട്ടുമ്പോ അങ്ങനെ ഓരോന്ന് കുയ്ക്കും പിന്നെ നട് നടാറുണ്ട്.
ആഹ്
പിന്നെ ഇന്റെ വീട്ടിലെന്നെ ഞാൻ പറയും ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻകുയ് ഞാൻനട്ടതാണ്റി ഞാന് ഔടെ ചെന്നാല്. കര്യേപ്പ് കരിവേപ്പ് പിന്നെ. ചെറുനാരങ്ങ അതേപോലെതെന്നെ സപ്പോട്ട, ചാമ്പ
അങ്ങൻത്തെക്കെലെ ആഹ്. അഹ് ഞാന് മറ്റെ മൊളകുംതയ്യും തക്കാളി തക്കാളിന്റെതൊക്കെ. ആഹ് അതൊക്കെ പിന്നെ അമ്മള് ദെവസം ഞമ്മള് കറിക്കൊക്കെ ഉപയോഗിക്ക്ണതല്ലെ ആഹ്. കറിക്കെ ദിവസംന്ന് പറീണെമാതിരി ഞമ്മക്ക് വാണം. അപ്പൊ അതൊക്കെ ഞമ്മളെ വീട്ട് തന്നെ ഇണ്ടാവാണെങ്കില് കൊറേ അമ്മക്ക് ദിവസം നമ്മൾ ഇണ്ടാക്ക ക്ക്ണത് അമ്മള് കൃഷി ചെയ്യാണെങ്കിലെ ഇപ്പൊ പച്ചക്കറികളാന്ന്ണ്ടെങ്കിലും ഇപ്പ ചെറിചെറ്യേ ഇങ്ങൻത്തെ മൊളകും, തക്കാളിയും, അങ്ങൻത്തൊക്കേണെങ്കില് ന്നമുക്ക് ദിവസംന്ന്പറീണമാതിരി പധികം ഇപ്പങ്ങൻത്തെ കറികളൊക്കെല്ലെ ന്നമ്മള് വെക്ക. പിന്നെ എല്ലാകറികൾക്കും വാണ്ടതാണ് തക്കാളി ആണേലും പച്ചുമൊളകാണെലും റ്റ ആഹ് ആഹ് അപ്പപിന്നെ അങ്ങൻത്തതൊക്കെ ഞമ്മള് വീട്ടിലെന്നെ ഇണ്ടാക്കാണെങ്കിലൊക്കെ ന്നല്ലെ ന്നല്ലെതാണ്. ഞമക്ക് ഇണ്ടാവും ചെയ്യണം. ചെലപ്പോ ഞമ്മൾക്ക് ഇണ്ടാക്കന്നെല്ല ചെലെത്ണ്ടാവൂല അപ്പൊ പിന്നെ ഞമ്മക്കൊരു മടുപ്പ്തോന്നും. ന്നാഇണ്ടായി കണ്ടാലമ്മക്ക് ന്നല്ലെ രസ താണ് അത് പിന്നിങ്ങനെ ഇണ്ടാക്കാന്. ആഹ്
ത്തമ്മ പറ്ഞ്ഞു വായ അത് ഞമ്മക്ക് ഒഴിവാക്കാ വാണ്ടാന്നൊക്കെ പറ്ഞ്ഞീനു. അപ്പഞാൻ പറ്ഞ്ഞു. എന്നാഞാൻ കുഴിച്ചിട്ടോളാ ഇന്റൊപ്പം ന്നിന്നന്നാമതി ഞാൻ കുഴ്ച്ചിട്ടോളാ. അങ്ങനെ നട്ടു. നട്ട്പ്പോ കഴിഞ്ഞ പ്രാവിശ്യം നാല് കൊലവെട്ടി.
തന്നെലേ ഏതാണ് ചെറുപഴാണ് ഏതാണ് കന്ന് ഏതാ? ന്നേന്ത്രപ്പയോ ന്നല്ലെ ഞമ്മളെ ആരോഗ്യത്തിനൊക്കെ ന്നല്ലെ ഇതാണ് അതൊക്കെ. ഉം ആഹ്, ആഹ്, ആഹ് കുട്ട് കുട്ട്യേൾകൊക്കെ ചെറ്യേ കുട്ട്യേൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കാണെങ്കിലൊക്കെ ന്നല്ലെപ്പ ഇങ്ങനെ
വല്യവർക്കൊക്കെ ന്നല്ലതാണല്ലോ?
തടി ഇല്ലാത്തൊക്കെ കുട്ട്യള് വെയ്റ്റ് കൊറവുള്ള കുട്ട്യേൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കാണെങ്കിലൊക്കെ ന്നല്ലെ താണ് വെയ്റ്റ് കൂടാനൊക്കെ ന്നല്ലെത. മെ വെല്യാേര്ക്കാണെങ്കിലും തെന്നെ. ഒക്കെ ഒരു പഴം പുഴുങ്ങി തിന്ന്ണതൊക്കെ ന്നല്ലെതാ.
ആഹ് കഴ്ഞ്ഞ പ്രാവിശ്യം മിച്ചറും അതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇപ്രാവ്ശ്യം മി ച്ചറൊന്നും ഇട്ടൊട്ത്തില്ല. അപ്പ ഞാം പറ്യ. എന്നാലു ഉണ്ട്. ആ വല്പ്പം ആ ഇതൊക്കെ അപ്പ ഞമ്മള് നോക്കൊന്നും വാണ്ട അവിടെ കുയി നട്ടാലാ
ആഹ്. വാഴ കുഴിച്ചിടാണെങ്കി നമുക്ക് അയിന്റെ എല്ലാതും ഉപകാരപ്പെട്ടതന്നേണ്. ഇപ്പൊ. ആഹ് എലേണങ്കിലും ഇണ്ണി ത ണ്ടും അയിന്റെ മാണിത്തട്ട അയ്ച്ച്ട്ടുള്ള തോരനൊക്കെ നല്ല രസാണ്. ചെറുപയറൊക്കെ കൂട്ടി ട്ട് അഹ് ഇണ്ടാക്കല്ണ്ടോ മാണിത്തട്ടാ ഇണ്ട്. ഇപ്പേരി തോരന് ആഹ് ആഹ് ഞാന് ഇന്ന് വെ നല്ല രസാണ്. അതെങ്ങനെ പിന്നെ
ചിരകി ഇട്ട് അങ്ങനൊക്കെ ഇണ്ടാക്കും. ഉം അല്ലെങ്കി മുതിര ഇട്ട്ണ്ടാക്കും.
ആഹ് മുതിര ഇടും. അത് ഇണ്ണിത്തണ്ടില് മുതിര ഇടും മറ്റേ മാണിത്തട്ടേല് ചേർക്കല്ണ്ടോ മു എങ്ങനെ എങ്ങനേണ് അത്.
രണ്ട്ലു ചേർത്താലും രസാണ്.
ആഹ് ഞാന് പിന്നെ എങ്ങനെന്നറിയോ ഇണ്ണിത്തണ്ടില് മുതിര ഇട്ടിട്ട് ഇണ്ടാക്കും. മാണിത്തട്ടേല് ചെറുപയറോ അല്ലെങ്കില് വെള്ളപ്പയർ ഇണ്ടല്ലോ ആഹ് വെള്ള പയറ് കൂടി ചെറുപയറ് ഇട്ട്ങ്ങാണ്ട് ഇണ്ടാക്കുമ്പഴ കൂടുതല് രണ്ടും രസാണ്. ഇന്നാലും ചെറുപയറ് ഇട്ടിട്ട് ആക്കുമ്പോ പിന്നെ നല്ല ടേസ്റ്റണ്. ആദ്യം അതൊന്ന് വേവി ക്കും ചെറുപേറാ വെള്ളപ്പേറാ ഏതാച്ച ഇല്ലത്ച്ഛാ വേവി പാകത്തെ വെള്ളൊയിച്ഛ് ഉപ്പ് ഇട്ടിട്ട് ഇന്നട്ട് പിന്നെ അയിത്തെ വള്ളക്കൊന്ന് പിന്നെ നല്ലോം വള്ളം ഇണ്ടാവാൻ പറ്റൂല കൊറ്ച്ച്
പറ്റാ കൊറ് ച്ച് വള്ളത്ത്ലേ ആഹ് പുതിർന്നാല് കുതിർന്നാല് പിന്നെ അത് ഇതാവൊല്ലോ കൊർച്ച് വള്ളം മതില്ലോ വേവാന് ഒര് വിസില് അടിച്ചാ തന്നെ വേവും
ആഹ് ഒരു പിന്നെ അഅ്പിന്നെ കൊത്തി അരിഞ്ഞാലെ ആ ഒരു മാണിത്തട്ടന്റെ നമ്മള് ചെറ് ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് പിന്നെ ഇതൽക്ക് ഇട്ട് ട്ടൊന്ന് ഓ രണ്ട് മിനിറ്റോണ്ടന്നെ വേഗം വേവും പിന്നെയിൽക്ക് തേങ്ങീല് ചെറിയുള്ളിം പച്ചമൊളകും ഒക്കെന്ന് ഇട്ടിട്ടൊന്ന് ചതക്കാ നല്ലോണം ചതച്ചിട്ട് നല്ലോണം അരയാതെ ചതക്കാ ന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ്യ്ത്ങ്ങാണ്ട് അഐക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ പച്ച ഒന്ന് പച്ചൊളിച്ചെണ്ണ അപ്പൊത്തിന് വെളിച്ചണ്ണൊക്കെ ലാസ്റ്റ് പച്ച വൊളിച്ചണ്ണെ വേപ്പിന്റെലിട്ടുങ്ങാണ്ടൊന്ന് എളക്കി കൊടുത്തത് നല്ല ടേസ്റ്റാണത് അഅ് കൂട്ടീട്ട് ചോറ് കൊഴച്ച് തിന്നാം നല്ല രസാ ഉം അയിന്റെ മാണിത്ത ഇതൊക്കെ ആന്ന് ഇൻ അതന്നെ ഗുണവു മാ
എല്ലത്തിനും ഗുണന്നെ ഒള്ളു പിന്നെ ഇങ്ങള് ഇങ്ങ ആ അതന്നെ പിന്നെ ഇങ്ങളെ വീടിന്റെ അവിടെക്കെണ്ടാ ചെറിയ ഇ പ്ലാവ്
ആ ഇണ്ടേ ഇപ്പൊ അങ്ങനത്തെപ്പോ പിന്നെ അധികം സ്ഥലം ഇല്ലാത്തോര്ക്കൊക്കെ നല്ല സുഖാണ് ഇപ്പ അങ്ങൻത്തെ പ്ലാവൊക്കെള്ളഅ്ണ്ട് എല്ലാ കൊല്ലം കായ്ക്കും ചെയ്യും എപ്പളും ചക്കണ്ടാവും ഇപ്പ ഞങ്ങളെ അടുത്ത ഞങ്ങള് പിന്നെ ഇവിടെ മറ്റേ മാവ് ചെറിയൊരു മാവിന്റെ തയ്യ് കുഴിച്ചിട്ട്ക്ക്ണു അയ്മങ്ങനെ പൂവുണ്ടാവ് മോണ്ടെട ക്ക് രണ്ട് മൂന്നാല് മാങ്ങക്കെ കിട്ടീക്ക്ണു പിന്നെ അതേപോലെ ഞങ്ങളെ അട്ത്തെ രണ്ട് വീട്ടിലും ഉണ്ട് ഇങ്ങനെ പ്ലാവും തയ്യ് ഇതേ പോലെ പിന്നെ കൊല്ലമാവ് ചെ ചെറീ ചെറീ ചക്കകളാണ് ഞമ്മക്ക് പിന്നെ പറിക്കാനും സുഖാണ് ആഹ് ആഹ് നല്ല ടേസ്റ്റാണ് ഞങ്ങളവ്ടിം കുഴിച്ചിട്ട്ണ്ട് ആഹ് ഇഞ്ഞ്പ്പം സ്ഥലമല്ലാത്തവർക്കാണെങ്കിലിപ്പോ ടെറസിന്റെ മോളില് കൃഷി ചെയ്യാനും സുഖാണ് നമുക്ക് ഗ്രോബാഗ് ഗ് വാങ്ങിട്ട് അതില് വിത്ത് ഇതാക്കിയാ മതിലപ്പൊ നമ്മള് കൃഷി ഭവനിന്നൊക്കെ നമുക്ക്പ്പോ വിത്തുകള് കിട്ടുവല്ലോ അപ്പൊ ഈ സമയത്തൊക്കെ കിട്ടും റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ കൊ കൊടുത്താലേ ചെറിയ പൈസ എന്തെങ്കലും കൊടു മതി എല്ലാ വിത്തുകളും കിട്ടും നല്ലൊ ഇത്ണ്ടാവും ചെയ്യും വഴുതനറതും അതേപോലെ പച്ചമുളക് തക്കാളി ചീര അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ്ക്കെ നല്ല കൊ കൊറേ ഉണ്ടാവും ചെയ്യും ടെറസിൻറ മോള് ല് ഗ്രോബാഗില് നല്ല ഇതിൽ ഉണ്ടാക്കിയാലേ
ആഹ് അതെ അതന്നെ അങ്ങനെ എല്ലാവരും അതൊക്കെന്നെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യല ആഹ് രണ്ടും മൂന്നും തൈകള് തൈകള് പ്പാവായാലും പിന്നെ റമ്പുട്ടാണ് അതൊക്കെ കുഴിച്ച്ട്ടിയാല് നമ്മക്ക് നല്ലൊരുപകാരാ. ഇപ്പൊ ഓരോ വീട്ടില് എത്രേ കാണ് ണ് എന്റെ വീട്ടില് പൂവിട്ട്ന്ന്
തന്നെ ആഹ് അപ്പ നമ്മള് ഇണ്ടാക്കിയത് പൂവ്ട, അത് കായ്ക്കക്കെ ചെയ്തിട്ട് നമ്മള് ഇങ്ങനെ പറിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഇഷ്ടാണ് ല്ലേ. വല്യൊരു സന്തോഷാണ് അതൊക്കെ ആഹ് നല്ലൊരു സന്തോഷാണ് നമുക്ക് പൊ ക്കാൻ വെച്ചാലും രസാണ്. നമുക്കതിങ്ങെനെ നമ്മള് ഇണ്ടാക്കിയത് വളവെട് ക്കാൻ പോകുമ്പൊക്ക ഒന്ന് രണ്ടെണ്ണം കിട്ടാണെങ്കില് നമുക്ക് ഭയങ്കര മന ഭയങ്കര സന്തോഷം നമ്മള് ഇണ്ടാക്കിയത
ണ്ടാവുള്ളൂ ഫസ് ന്നട്ട് അതൊക്കെണ്ടാവും പിന്നെ ട്ട അതിനും വീട്ടിലുണ്ട് അപ്പൊ നല്ല മണ്ണാവ നല്ല വെയിലും മാണം. ആഹ്
ആഹ് വെയിലും വാണം. നല്ല നല്ലള കിയ നല്ല മണ്ണ് വാണം. ഞങ്ങളവിടെ പിന്നെ മണ്ണ് വല്ല്യൊരു സുഖല്ല നല്ല പിന്നെ നല്ലരു കട്ടിയുള്ള അതായത് ഇങ്ങനെ അധികം കളച്ചാലും ഇങ്ങനെ കല്ലും ഇതൊക്കെ ക്കായിട്ട്ള്ളതാ വരാ പിന്നെ നല്ല മണ്ണിലാണെങ്കി നല്ലോണം ണ്ടാവും. പിന്നെ ചെലത് പിന്നെ അങ്ങനെ പടോം മൊളച്ച് ട്ട് ചെലതാണേ നമ്മള് ഇണ്ടാക്ക്യാണ്ടാവുല്ല. പടും മൊളച്ചുംങ്ങ ണ്ടാണെങ്കില് അതങ്ങനെ ഇണ്ടാകും. പ്പ മത്തൻ്റെലിം അമ്മള് ചെല പ ച്ചക്കറിന്റെതൊക്കെ വേസ്റ്റെക്കെറിയുമ്പഴേ തൊടൂക്ക് കളയുമ്പോ മഴ ആയാല് പിന്നെ അത് മൊളക്കോലോ അങ്ങ ൻത്തൊക്കെ വേഗം നല്ലോണം ഇണ്ടാകും. നമ്മള് നമ്മള് അയിന് ന ട്ട് നൻച്ച് വളർത്ത്ണതാണെങ്കി ചെലപ്പോ ണ്ടാകൂല. ഇപ്പൊ മത്ത മത്തനൊക്കെ ആണെങ്കില് മ ത്തന്, കുമ്പളങ്ങ
പോയ റമ്പൂട്ടാന്റെ വിത്ത്ണ്ട്. അപ്പം പി വീ വീട്ല് റംമ്പൂട്ടാനെ വിത്ത്മ്മ കുഴിച്ചിട്ടതായിരുന്നു. ചെലര് റിം തയ്യ് ഇണ്ടാക്കിയാലേ ഇണ്ടാവുള്ളൂ. അപ്പം അത് ഇത്ര വലു കൊറേ വൽപ്പത്ത് ആയിപ്പോ അപ്പൊ വീട്ട്‌ല്ണ്ടാ നമ്മ നമ്മള് കഴി ച്ചത് കുഴിച്ചിട്ടതാ കുരു വിത്ത് ആണ്ടാ കായ്ണ്ടായില്ല. തയ്യ് ഇണ്ടായ്ണ്. കൊർച്ച് കൊറെ വൽപ്പായിണ്.
ഇവടിം തന്നെ അങ്ങനെ കുയിച്ചിട്ടതന്നെ നല്ല വലുതായ്ങ്ങാണ്ട് ഇണ്ടായിക്ക്ണ്. നല്ല നീ ഇ നീണ്ടാണ്ട് പോയിക്ക്ണ്. പ്പം നമ്മള് വാങ്ങിങ്ങോണ്ട് വെക്കണതാണെങ്കില് അത്ര നീളത്തില് പോകൂല. അത് നല്ലങ്ങനെ പിന്നെ റൗണ്ട് ആയിട്ട് പന്ത ങ്ങാണ്ട് പിന്നെങ്ങനെ ഇണ്ടാവ ചെയ്യാ ഏതായാലും അങ്ങനെ നമ്മള് ഇണ്ടാവുമ്പോ നമ്മളെ കുട്ടിയള് കണ്ട് വളരുമ്പഴേ അവര് ക്ക് അതൊരു പ്രചോദനം ആവും ചെയ്യും അവർക്ക് അത്ണ്ടാക്കാനും ഇന്റെ ചെറീ കുട്ടി എങ്ങനെ ന്നറിയോ അ എന്ത് കഴിക്കാണ്ന്ന്ണ്ടെങ്കിലും അയ്ന്റെ കരു ഇട്ത്ത്ങ്ങാണ്ട് തരും. മ്മച്ചേ ഇത് നമുക്ക് കൂഴിച്ചിടാ ഇണ്ടാക്കാന്നർഞ്ഞിട്ട് അങ്ങനെ തന്നിട്ട് അങ്ങനെ പിന്നെ ചെലപ്പോ ഒരു കൂട്ടി വെക്കും.
ഞാനും അങ്ങനെ തന്നെ ന്റെ വീട്ടില് പോയാല് ഞാൻ മയൊക്കെ പെ യ്താല് അങ്ങെ മുറ്റത്ത് കൂടെ നടക്കും. ചെറുതായെന്നേ അങ്ങനന്നെ പിന്നെ അപ്പൊ ഓരോ തയ്യ കിട്ടുമ്പോ ക്കോരോ വൈക്ക് ഇങ്ങനെ കുഴിച്ചിടും.
ആഹ് ഏതായാലും നല്ലത് പിന്നെ ഇണ്ടാക്കി നല്ലത് ആഹാരം കഴിച്ച്ങ്ങാണ്ട് അങ്ങനെ ആരോഗ്യപരമായിട്ട് ജീവിക്ക ന്നാ ശരി ന്നാ ഓക്കെ ആഹ് ശരി